ന്ന കഴിച്ച
കഴിച്ചു
ചോറിനെന്തൊക്കെ കറിണ്ടായിര്
ചോറിന് ചിക്കൻ മുരിങ്ങ ഉപ്പേരിം.
ഉപ്പേരിയാ എന്തു ഉപ്പേരി പയറാ
മുരിങ്ങ മുരിങ്ങ.
മുരിങ്ങയിലപ്പേരി തേങ്ങട്ടിട്ടാണോ ണ്ടാക്കൽ ങ്ങളെ കോഴിമുട്ട ഇട്ടിട്ടാണോ ണ്ടാക്കാറ്? പ്പേരിക്കെ
തേങ്ങ .
തേങ്ങട്ടാണ്ട് തേങ്ങ ഇങ്ങനെ പച്ചമുളകും തേങ്ങീമ് കൂടിം ചതച്ചാണ്ട് അങ്ങനെയണോ ആ ചമ്മന്തി പോലെ ആക്കിയാണ്ട്. മുരിങ്ങേന്റെലിം ഒ അത് ശെരി ഞങ്ങളും അങ്ങനെതന്നെണ്ടാക്കാർ.
എന്ത്?
മുരിങ്ങ
കോഴിമുട്ട ഇട്ടാണ്ടാ? കോഴിമുട്ട ഇട്ടാണ്ട് ഇതേ മരി മ്മള് മുരിങ്ങല് തേങ്ങ ഇടൂല്ലേ. തേങ്ങ പകരം മ്മള് ന്താക്കും മുരിങ്ങയില ഉപ്പേരിന്റെ ആ പാത്രത്തിൽനിന്ന് സെന്റർ ഒഴിവാക്ക. ന്ന്ട്ട്തിലേക്ക് ന്നട്ട് അതിലേക്ക് കോഴിമുട്ട ഒഴിക്ക്യ ന്നട്ട് കൊർച്നേരം കഴിയുമ്പോ ങ്ങനെ ചിക്കി ചിക്കി ചി ദേറി പോലെ വരില്ലേ
അ ആ.
അങ്ങനെ ണ്ടാക്കും തേങ്ങക്ക് പകരം കോഴിമുട്ട ഇട്ടിട്ടുണ്ടാക്കും.
അപ്പം മുളക് കാര്യങ്ങളൊക്കെ ആദ്യം
ആ ഉപ്പേരിയിൽ ഇടണം. ആദ്യ ഒന്ന് ചതച്ചിട്ട് ഇടണം അതായത് അരക്കാതെ ചതച്ചാണ്ട് ഉപ്പേരിൽ ഇടണം അങ്ങനെ. ണ്ടാക്ക ന്നട്ട് മഞ്ഞൾ പൊടി ഇടും നിങ്ങള് മഞ്ഞൾ പൊടി ഇടൂല്ലേ?
മഞ്ഞപൊടി ഇടാതെ.
മഞ്ഞളൾപ്പൊടിടാറില്ല?
ഉം.
അവടെ റേഞ്ചിന്റെ പ്രശ്നുണ്ടോ?
ഇല്ലല്ലോ കേക്കണില്ല.
ആ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേൾക്കാൻ അതോണ്ട് ചോദിച്ചത് അയ് ശരി ഇന്ന്. പ്പൊ കോഴിക്കറിയും ഉപ്പേരിയും മാത്രമോള്ളൂ
ആ ആരൂല്ല.
ഓ അത് ശെരി ഒറ്റക്ക ആയതോ ണ്ടാവൂലേ രാവിലെ എന്തായിരുന്നു ഭക്ഷണം? പലഹാര എന്തുണ്ടാക്കിയ്?
പലഹ രാവിലെ ഉം ദോശി ചട്നിം.
ഓ അത് ശെരി ദോശി ചട്നിം ഉയ്ന്നു ദോശയിരുന്നോ?
അല്ലല്ല സാധാ നീർദോഷ ല്ലേ
ഓ നിർദോശ പച്ചരി തേങ്ങ അരച്ചാണ്ടുള്ള ദോശ നിങ്ങള് പച്ചരിം തേങ്ങ കൂടി ഒപ്പര അരച്ചാണ്ട് അത് ലൂ മാവ് ലൂസ ആക്കിയാണ്ട് അയി ലേക്ക് പിന്നിം തേങ്ങടാറുണ്ടോ?
പച്ചരി മാത്രമാദ്യ അരക്കും. പിന്നെ
ഓ അങ്ങനെ ശെരി തേങ്ങ കൂട്ടി അരക്കില്ലല്ലേ. ഓ അത് ശെരി അങ്ങ ഇന്ന് ചട്നിയും അപ്പൊ നീർദോശിയായിന്നല്ലേ ശരി ഇനി വൈകുന്നേരം എന്തെങ്കിലൊക്കെണ്ടാക്കോ കടികളൊക്കെ ഉണ്ടാക്കുമോ എണ്ണ കടികളെ അങ്ങനെന്തങ്കിലും ചായക്കൊക്കെണ്ടാക്കുവോ
എണ്ണകടികൾ ഉണ്ടാക്കള്ള കുറവാണ് വരുന്നരം പാൻ കേക്കോ അങ്ങനെ എന്തെങ്കിലും കുട്ടികൾ വരുമ്പോഴത്തേക്കും
ഓ അത് ശെരി പഴംപൊരി അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ലോ പഴൊക്കെ വാട്ടാറുണ്ടോ
ഭയം വാട്ടോ എണ്ണലല്ല ഒൾക്ക ഇഷ്ടല്ല
നെയയില് വാട്ടില് അത് വെണ്ണൽ നെയയില ഇങ്ങനെ ഓ തേങ്ങയും അങ്ങനെ കിട്ടാണ്ടല്ലേ തേങ്ങ കിട്ടഞ് തേങ്ങയുംഏലക്കായൊക്കെ ഇട്ടിട്ടണ്ടുള്ളേ
ആ അതന്നെ
ആ അത് നല്ല രസണ അല്ലേനേ
ആ അത് നല്ല രസ അത് കുട്ടികൊക്കെ ഇഷ്ടേ എണ്ണയിൽന്ന അതൊന്നും കുട്ടിക്കക്ക് ഇഷ്ടല്ല
ഓ ശെരി ഇങ്ങനത്തൊക്കെ കഴ കഴക്കാറല്ലേ ഓ അത് ശെരി പിന്നെ വേറെന്നും ഇങ്ങനെ എണ്ണേയിലുള്ള ഒന്നും ഉണ്ടാക്കാറില്ല അപ്പൊ ഇത് മാത്രം ഇങ്ങനെ ആവിയിൽ വേവിച്ച പലഹാരങ്ങള ഉണ്ടാക്ക
ആ ആ അവയി വേവിച്ചന്നു എണ്ണയില്ലാത് എനിക്കിഷ്ടന്ന
ഓ ശരി ഈ ഇലയപ്പൊക്കെണ്ടാക്കുന്നുണ്ട് ഇലയപ്പ ഇലയപ്പ
ആല്ലേപ്പ്മ ഉണ്ടാക്കാം
ഉണ്ടാക്കാറുണ്ടാ ഓ അത് ശരി അതിങ്ങനെങ്ങ ഉണ്ട ഇങ്ങനെ മാവില തേങ്ങയും പഞ്ചസാരിയാണോ കിട്ടാണ്ട് ഇങ്ങനെ എപ്ല ശർക്കരണോടല്
തേങ്ങിട്ടാണ്ട് നമ്മള് ഫസ്റ്റ് വഴക്കുമ പോലെ പത്തിരി ഉണ്ടാക്കൂലേ ആ ആ അ എടുത്തിട്ട പിന്നെ നമ്മള പൂടണ്ണീന്റെ അല്ല അറിയ അറിയോ
ആ മനസ്സിലായി വട്ടയില ആ പുഴ എണ്ണേറല ആഹ് ശരി എന്നിട്ട് ങ്ങനെ അ മാവങ്ങനെ നിറയെ വെച്ചിട്ട് പിന്നെ ഗ് ഗ്ലാസുംപോലാകും ഞങ്ങൾ പ്ലാവിന്റെ ഇലെല് ചെയ്യല്ണ്ട് പ്ലാവി
ആ ആ അത് വേറെ മോണ്ടല്ല അ അങ്ങനെ ഇവിടെ ചെയ്യാറില്ല
നിങ്ങൾ ഇങ്ങനെ പരത്തിയിട്ട് അതിനെ നടു മടക്കുക ചെയ്യുക
ആ നടുമടക്കും അതായത് നമ്മള് പക്കരി ഉണ്ടാക്കൂലേ
മനസ്സിലായി പത്തിരിമാവ് പത്തിരിമാവല് തേങ്ങ ശർക്കരയും
ഒത്തിരി പോലെ ഉണ്ടാക്കിയിട്ട്
ആശരി ഈ അപ്പൊ നിങ്ങള് മാവില്ലയേ ലൂസ ആക്കെ ഒന്നും വേണ്ട പത്തി വിന് മാവ് തന്നെയാണോ അതായതു നമ്മള് കോഴ്ക്കുന്ന മാവ് തന്നെ കട്ടിക്ക് ലൂസു
ആ ആ കുറച്ച് ദിവസം ഒരുപാട് നല്ല കുറച്ച് ദിവസം
ആ പരത്തണോ അതില് വെച്ചിട്ട് പരത്തണം ആ
അ പട്ടവ അല്ല പൊതുവേ നമ്മള് ഒത്തിരി ഉണ്ടാക്കൂല പത്തിരി അതേപോലെ അയലൽ വെക്കും
ആ ശരി പ്രസ്സില് പരത്തിയ പ ഒത്തിരി ഇലൽ വെക്കും നിങ്ങൾ പറഞ്ഞ പൊടണീന്റെ ഇലയില് വെക്കും ആത്ശരി എന്നിട്ട് അതിലേക്ക് ശരക്കയും തേങ്ങ ഇടും എന്നിട്ട് ഇങ്ങെ ഇഡ്ലി ചെമ്പില ഇഡ്ലി തട്ടിലോ അങ്ങനെ വെച്ചിട്ട് ആവിക്കുക വേവിക്കുകയ്യുക
അതെ
ആ ശെരി നല്ലൊരു
ആ പിന്നെ വേറൊരു ഇല ഉണ്ട അതിനെ പറ്റി എനക്ക് വല്ലാം അറിയില്ല
എന്ത് എന്തേലാണ്
അ ആ ശെരിയാലെ
പ്ലാവിന്റെലേണോ?
പ്ലാവിന്റെലെല്ല പറിയ്ണതിഷ്ട്ടം അറീല്ല പെട്ടൊന്ന്ങ്ങണ്ട്
എങ്ങണ്ടെങ്കിലൊക്കെ യാത്ര പോകാറുണ്ടോ? ഇഷ്ടണോ യാത്ര പോകുന്നതൊക്കെ ഇഷ്ടണോ? ഏ ബി ബീച്ചില് പോകാറ്ണ്ടോ?
ഓ
ഓ ബീച്ച്ലെ ഭക്ഷണങ്ങളൊക്കെ ഇഷ്ടാണാ ബീച്ലെ
ഒ
എന്തൊക്ക്യ ഏറ്റവുഷ്ടം? ബീച്ലെ ഏത് ഭക്ഷണാ ഏറ്റവും കൂടുതൽ ഇഷ്ടം?
കാടമക്ക
ഓ കാടമുട്ട മസാല ലെ. പിന്നെ ഏതാ കല്ലുമ്മക്കായെ?
കല്ലുമക്കായ ആണോ?
കല്ലുമ്മക്കായ
ആ അത് നല്ല രസാണല്ലലെ ക്ഷെ അതൊരു പൊടീടെ ചൊയ ണ്ടാവുലേ പൊടീടെ ടേസ്റ്റ് അരിപ്പൊടീന്റെ
ആ
ആ ഞാന് ങ്ങനെ അരി അരിക്ക് അരിപ്പൊടിന്റെ ആ എന്തോരു ആ മാവ്ന്റൊരു ടേസ്റ്റാണ് വരുന്നത് ൻക്ക് കൂടുതലാ ന്ന്ട്ടിൻ ക്ക് അയ് വല്ലതെ ഇഷ്ടല്ല ഞാൻ ഇതെങ്ങ കാടമുട്ട പിന്നെ ഉപ്പിലിട്ട കുറെ സാധനങ്ങൾ ണ്ടാവൂലെ നെല്ലിക്ക മ് അതേമാര്ത്തെ സാനങ്ങളൊക്കെ കൊറെ ഉപ് പ്പിലിട്ട സാധനങ്ങള് വാ കോളിഫ്ലവറിഷ്ഠാണോ അയ്ന്റെ അ സ ആ അതും നല്ല രസാണല്ലോലെ
മ്
അതൊക്കവ്ട് ണ്ടാക്കുവാണം വീട്ടില്ണ്ടാക്ക്ണത്രയാലും നന്ന് ക്രിസ്പ്യായി വരില്ല ഞാനൊന്നുണ്ടാക്ക്യാൽ
നന്നാവും അയ് ഞാനും വീട്ട്ല്ണ്ടാക്കാറ്ണ്ട് മറ്റേതെ ഞാനീ കോളിഫ്ലവറിന്റാ മറ്റേതില്ലേ അയ്ന്റെ മസാല ഇല്ലെ മസാലല്ലതിങ്ങനെ പൊരാച്ചെട്ക്കൂലെ അത് കൊറെ ഈ കോൺഫ്ലവർ ക്കെ ഏ ണ്ടാക്കാറില്ല
അത്ണ്ടാക്കറ്ണ്ട് പക്ഷെ നേരെ അൽഞ്ഞ് പോവ
ആ ആത്ന്നെ അയ് ണ്ടാക്ക്യ അപ്പൊ ഒരിത്ണ്ട്ന്നല്ലാതെ പിന്നീട് കോയ്ഞ്ഞ് പൊ
ആ അതെ
ആ അതെന്താര്കാരം നമ്മള്ണ്ടാക്കുമ്പോ എത്രയാലും നന്നാവ്ണില്ല ഞാൻ കോൺ ഫ്ലവറൊക്കെ ചേർക്കല്ണ്ട്
ആ അത് ചേർത്തിട്ടും അങ്ങനയന്നെ അ ആ ടൈ
ആ അപ്പ നന്നാവും പിന്നെ ഈ ടേസ്റ്റിനൊക്കെ വ്യത്യാസം സം വരാലെ
മ്
ഇണ്ടാക്ക്പോ ആ രസം കിട്ട്ണില്ല ഞാാന് കൊറേ വട്ടം നോക്കീണ് അ ണ്ടാക്കാന് എന്നിട്ട്ത്വരെ നന്നായ്ട്ടില്ല അ
ഉം
പിന്നെ ന്ന് കേക്ക് ണ്ടാക്കണംന്ന്ണ്ട് സാധാ കോയ്മുട്ട കേക്കില്ലേ
ആ
അതുണ്ടാക്കാ വിചാരിച്ച് നിക്കയാണെ
ആകുംപോട
ആ വൈകുന്നേരത്തേക്കെ
ആ നിങ്ങളോവനിലാ
അല്ലല്ല സാദാ സ്റ്റൗവിലന്നെ
സാധാ കുക്കറിൽ ഉണ്ടാക്കിയാൽ മതി
എന്ത് കേക്കേ കപ്പ് കേക്കിനെ കപ്പു വേണം
അത് സാദാ കുക്കറില് അതേപോലെന്ന ആവി കേറ്റി
അത് അതി ഞാനുണ്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്യ ഇതുവരെ കപ്പ് കേക്ക് ഉണ്ടാക്കിട്ടിട്ടില്ല നോക്കിയിട്ടില്ല സാധാ കേക്ക് നോർമൽ കേക്ക് ക്രീം കേക്കൊക്കെ ഉണ്ടാക്കനുണ്ട് അതൊക്കെ പിന്നെ കുക്കറിലു ചെയ്യാം
ആ
കുക്കറിലുണ്ടാക്കിയാലും നല്ല നന്നാവും ഇനിപ്പ അതുണ്ടാക്ക് ക്കണം വിചാരിച്ചിങ്ങനെ നിക്കവേ ആവുമ്പെ ഒരു നാപ്പതു നാപ്പത്തഞ്ച് പത്തഞ്ച് മിനിറ്റു വേണല്ലോ ഒന്ന് റെഡി ആയി വരാനേ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞെ പിന്നെയും അത് കുക്കറിലിട്ട് വേവിക് കുമ്പം തന്നെ നാപ്പത്‌ മിനിറ്റെങ്കിലും വേണം അതു വെന്തു വരാൻ
കീമ ആ കീമ ഉണ്ടാക്കിയ ആ മോഡലു കേക്കാൻ
ആ ക്രീമുണ്ടാക്കലുണ്ട് ക്രീമേ വാങ്ങീട്ടേ ഇവിടെ പിറന്നാളിനൊക് ഒക്കെ ഉണ്ടാക്കലുണ്ട് അങ്ങനെണ്ടാ ക്കും ക്രീം കേക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കലുണ്ട് വാനിലൊ ക്കെ ഉണ്ടാക്കാറുണ്ട്
ആ
പിന്നെപ്പ ഇതു നോർമൽ നോർമലായിട്ടുള്ള കേക്കാ ഉണ്ടാക്കുന്നെ ക്രീം കേക്ക് വാനില കൈയ്യിലിത്തിരി കസ്റ്റേർഡ് പൗഡർ ഇട്ടോക്കാന്ന് വിചാരിച്ചു നിക്കനിം എന്താവോന്നറിയില്ല
ആ പിന്നെന്താ നിങ്ങളങ്ങനത്തെ മോഡൽ ഉണ്ടാക്കണ ആളാവും ആല്ലേ കേക്കിങ്ങളെ എന്താണ് പലഹാരം
കേക്കുകള് ഭയങ്കര ഇഷ്ടാ ഉണ്ടാക്കാനെ റവ കേക്ക് ഉണ്ടാക്കും ഇറച്ചി കേക്ക് ഉണ്ടാക്കും അങ്ങനത്തെ എല്ലാ കേക്കുകളും പൊതുവെ എല്ലം ഉണ്ടാക്കും
ഉ നേർച്ചിക്കൊക്കെ ഇവിടെ പൊതുവേഇണ്ടാക്കണതാണ്
ഉണ്ടാക്കുന്നുണ്ട് കോഴി വെച്ചിട്ടാ ണ്ടാക്കാ രണ്ടുവെച്ചിട്ട്
ആ നിങ്ങടെ വേച്ചുണ്ടാക്കും
ആഅത് ശരി ആ അങ്ങനെ
പുഡിങ്. മോഡലെ
പുഡിങ് ഞാനേ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ ഉണ്ടാക്കാറില്ല പൊതുവേ പക്ഷെ ഉണ്ടാക്കണംന്നിങ്ങനെ വിചാരിക്കും ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല ഒരു വട്ടറ്റെ ഉണ്ടാക്കി എന്ന് തോന്നുന്നു കുറെ വർഷങ്ങളായി പുഡിങ് ഉണ്ടാക്കീ പിന്ന ഇപ്പ ഇണ്ടാക്കാറേ ഇല്യ കസ്റ്റേഡ് പുട്ടിക്കൊക്കെ ഇട്ടല്ലല്ലേ അകൊണ്ട് ഇണ്ടാക്കലെ നമ്മളെ കസ്റ്റേഡ് പുഡ്ഡിംങ്ങു രസാണോ
ആഹ് ഓരോരുത്തർക്കും ഓരോന്നാണ് രസണ്ടാവൽ
ആ അതു തന്നെ ആ ചൈനക്കാ സെ എന്നാ ആയിക്കോട്ടെന്നാ ശരി
ആ ടിക്കടിക്